ആഹ് എന്തുണ്ട് വിശേഷം?
സുഖമായിട്ട് പോകുന്നു. അവിടെന്തുണ്ട് വിശേഷം?
എന്താ സംസാരിക്കുമ്പോ ഭയങ്കര കട്ടി പോലേ സംസാരിക്കുന്ന?
ഓ കട്ടി പോലെ. അ എന്റെ സ്വരം ന്ന് പറഞ്ഞാ ഗാംഭീര്യള്ള സ്വരംന്ന എല്ലരും പറയണേ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്ന
ആഹ
ഉം
എന്തുണ്ട് വിശേഷം
വിശേഷം എന്ത് എൻ്റെ ഒരാൾ ഉറങ്ങാൻ വേണ്ടി എല്ലാം റെഡിയായി കിടക്കവാ
ആര് ഭാര്യ ആണോ
ഭാര്യയല്ല അമ്മായിമ്മയും കൊചും
അ ആ ആ
എനിക്ക് തോന്നുന്നത് അമ്മായി അമ്മ ഉറങ്ങിയെന്ന് തോന്നുന്നു
ആഹ ആ
കൊച്ച് ഇങ്ങനെ മേലോട്ടും നോക്കി പട്ടുംപാടി കൊണ്ടിരിക്കുന്ന കൊച്ചിനെ ഉറക്കുന്നത് അമ്മായിഅമ്മ ആഹ് അമ്മായിമ്മ ദേ തിരിഞ്ഞ് ജനലിന്റെ അങ്ങോട്ട് നോക്കി കിടക്കുന്ന്
അതിന്റെ പുറകില് കൊച്ച് തലണയൊക്കെ പൊക്കി മേളോട്ടും താഴോട്ടും നോക്കി പാട്ടും പാടിക്കൊണ്ട് കിടക്ക്ന്ന്
ഉം ഉം ഉം പിന്നെ എന്തോ കഴിക്കാൻ ഇഷ്ടുള്ള ഫുഡ്
എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ട്ടന്ന് പറഞ്ഞ്കഴിഞ്ഞ ബീഫ് കറി പിന്നെ പിന്നെ ബീഫ് കറയിടെകൂടെ പൊറോട്ട പിന്നെ അങ്ങനെയുള്ള കറികൾ ഇതൊക്കെയാണ് എനിക്കിഷ്ടം
ഉം പച്ചക്കറിയ ഇക്കായ ഇതല്ലോ എന്തോ ഇഷ്ടം
പച്ചക്കറികളിൽ പച്ചക്കറി ഐറ്റം ന്ന് പറയുന്നത് എനിക്ക് സാമ്പാർ ഇഷ്ടമാണ്
ആഹ
പിന്നെ അവിയല് കല്യാണത്തിനൊക്കെ ഉണ്ടാക്കുന്ന അവിയലില്ലെ
ഉം
ആ അതെനിക്ക് പ്രത്യേകം ഇഷ്ട്ടം
ആ അവിയലൊക്കെ പിന്നെ നല്ല പോഷാഹാരം എല്ലാ വെജിറ്റബിളും കൂടി ഒരുമിച്ചുള്ളതാ അവിയൽ സാ ക്കെ പിന്നെ നമ്മള് ചോറ് കുറ
തിന്നും ആഹ്ഹ് അത് തിന്നും അത് ആദ്യ അവിയല് മാത്രമായിട്ട് തന്ന് കഴിഞ്ഞാൽ അത് കഴിക്കും
ആഹ ന്ന അങ്ങനെ മാത്രം തിന്നണം അതാണ് ടേസ്റ്റ് അപ്പൊ എന്തോയ്യണം ചോറ്തിന്നാൻ തുടങ്ങതിന് മുമ്പേ അവിയൽ അങ്ങെടുത്ത് തിന്ന് തീർക്കണം അതുകഴിഞ്ഞ് ചോറുണ്ണണം
അത് ഈ അവിയൽ ചൂടോടു കൂടി കൊണ്ടു തരുന്ന സമയത്ത് കഴിക്കാനതിനൊരു രുചിയ
ഓ
ആ ആ ആ ആ
പിന്നെ പഠിത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
നല്ല പഠിത്തമാണ് എനിക്ക് പഠിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ കൂടെ പഠിക്കുന്ന ആൾക്ക് ഇപ്പം വലിയ ഉന്മേഷം ഒന്നുമില്ല പഠിക്കണമന്ന് എങ്ങനെ ലിസ്റ്റ് കേയറണമെന്നോ അങ്ങനൊന്നും ഒരു ചിന്തയൊന്നും ഇല്ല അന്നെരം പിന്നെ നമുക്ക് ഒരു ബോറടിയല്ലേ നമുക്ക് പഠിക്കാൻ തോന്നതില്ല
കൂടെ പഠിക്കുന്ന ആളെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അത് ആദ്യം ഇയാളായിട്ട് പഠിക്കാത്തും
എനിക്ക് എങ്ങനെ പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കൂടെ ഒരാളെ ചേർത്തത് അങ്ങനെ ആർ ആ ചേർത്ത സമയത്ത് കാ എനിക് ഇപ്പോ പഠിക്കാൻ വയ്യാതോണ്ട് എനിക്കിപ്പോ മുഷിപ്പായി മറ്റേ അങ്ങനെ എല്ലാരുന്നു ഞങ്ങ ആഹ് ഞങ്ങള് രണ്ടു പേരും കൂടെ രാത്രിയിലും പകലും അത്ര കഷ്ടപ്പെട്ട് പഠിച്ചതാ
സാധാരണ ഇയാള് പഠിക്കാൻ മുൻ കൈ എടുക്കുമ്പോ ആ ആൾക്ക് പഠിക്കാൻ നല്ലതാണ് ആ ആളും പഠി ഇയാള് മുൻകൈ എടുക്കുമ്പോ ആ ആ ആളെയും കൂടെ ഇയാളൊ ഒരു ഇത് പ്രചോദനം കൊടുക്കുമ്പോൾ അയാൾക്ക് അതിനോടൊരിത് വരും അപ്പോൾ ഇയാൾ അയാൾ ഒഴിഞ്ഞ് മാറിയാലും ഇയാളത് ഒഴിയാതെ അയാളെയും കൂടെ പിടിച്ചു നിർത്താനുള്ള ശ്രമം ഇയാൾ നടത്തണം
എന്തിനാ അയാൾക്ക് ഒരു ഇതില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ പുറകെ പൊന്നെ എന്റെ ആവശ്യല്ല ഞാനും വെച്ചു ഓഹ് പരീക്ഷ വരുമ്പോ എന്തോ എഴുതിവെക്കു എനിക്കറിയത്തില്ല. അങ്ങനെ കാണെ മായക്ക് ഒന്നും അറിയത്തില്ല. എന്നാ മാത്സ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞ അതിന് സമയവും ഇല്ല അപ്പൊ മാക്സ് അറിയത്തില്ലെങ്കിൽ ഇച്ചിരി വെളുപ്പിനെ ഒന്നി മൂന്ന് മണിക്കോ അല്ലെ ഒരു നാലുമണിക്കോ ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങളേ ഉള്ളു ഇണീറ്റട്ട് ഒരു മണിക്കൂർ പഠിക്കും അങ്ങനൊക്കെയാണ് ചെയ്യേണ്ടത് ഇച്ചരി കഷ്ടപ്പെട്ടാലേ ഒരു ജോലി കിട്ടും അല്ലാതെ എല്ലാ സുഖ സൗകര്യങ്ങളും കൂടി ഇരുന്ന് കയിഞ്ഞാൽ ഒരിക്കലും ജോലി കിട്ടത്തില്ല നമുക്ക് എന്തെിലുമൊക്കെച്ച് കഷ്ടപ്പെട്ടങ്കിൽ അരുലേക്ക് എത്താ പറ്റത്തുള്
ഞാനൊരു കാര്യം ചെയോയിട്ടെ കൂടെ കൂടെ പഠിക്കുന്ന വ്യക്തി ഒരു ജോലി ചെയ്യുന്ന വ്യക്തി വക്തിയോ എന്ത് അങ്ങനെ എന്തെലും ചെയ്യുന്ന വ്യക്തിയാണോ
ഓഹ് പ്രത്യേകം ജോലിയൊന്നുമില്ല ഇല്ല പെഎന്റിങിൻ ഇങ്ങനെ അങ്ങോും ഇങ്ങോട്ടും നിരക്കാൻ പോണത്ര ഉള്ളു
ഈ പെയിന്റിംഗ് എന്ന് പറയുന്നത് നമ്മള് നിസ്സാരമായിട്ട് കാണർത് അങ്ങോട്ടും ഇങ്ങോട്ടും
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാന് ട്രിപറ്റ്ണല്ലോ എൻട്രിയിലെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ റിക്ട് ചെയ്യുന്നതിനു വാണ്ടി ഇപ്പൊ ഒരു വീഡിയോ ഞാൻ അയച്ചു തരാം. അതിനാത്തില് ആഹ് അയാള്. നമ്മുടെ പ്രതിപ് മുഖത്തരുണ്ടല്ലോ ആ പുള്ളിക്കാരന് എന്തുവാ പഠപ്പിച്ച് ആ പുള്ളിക്കാരന്റെ അടുത്ത് വന്ന് ചോദിചു എനിക്ക് പഠിക്കൻ ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാ എനിക്ക് അയിന് പഠിക്കാൻ സാധി പറ്റുമോ അതിനെന്താ പഠിക്കാൻ ഒരു മനസ്സുണ്ട എന്റെ കൂടെ കൂടിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഇപ്പൊ പുള്ളിക്കാരും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇപ്പം ജോലി കിട്ടിയ പുള്ളിക്കാരന് അതൊക്കെയാണ് അത് കല് പുള്ളിക്കാരന് എവിടെ ഇരിക്കുന്നു ഒരു എന്തുവാ പേൻ്റടിക്കാരൻ എവിടെ ഇരിക്കുന്നു കല്പ്പണിക്കാരന്റെ രാ പകൽ കല്ലുവേട്ടുന്ന ജോലിയാ ഇവർക്ക് വല്ലപ്പോഴല്ലെയൊള്ളു പൊക്കത് കയറുന്നതും ഇങ്ങനെയ ഉള്ളത് ഇത് സർവ്വ സമയം കല്ല് വെട്ടുന്ന ജോലി തന്നെയ
അല്ല ഇനി ഞാനൊരു കാര്യം പറയാം അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കല്ലെ ഇടയ്ക്ക് സംസാരിച് കഴിഞ്ഞാൽ നമ്മൾ ഇത് നഷ്ടം ഒക്കെ മാറും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കല്ല് വെട്ടുകാരന്ന് പറഞുകയിഞാൽ ഈ കല്ല് വെട്ടി അത് നമ്മുടെ ശരീരം അതിന് വഴങ്ങിക്കഴിഞ്ഞാൽ അത് ചെയ്യുന്ന കൊണ്ട് കുഴപ്പും ഇല്ല പക്ഷേ ഈ പെയിൻറ് പണി എന്ന് പറയുന്ന അതിനത്ത് വളരെ മാരകമായ കെമിക്കലിടു ഇന്ന ഇപ്പോൾ ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത് ഈ പെയിൻറ് പണിക്കാരാണ് കാരണം അ അത്രക്ക് മാരകമായ വെഷമാണ് അവരുടെ ഉള്ളിൽ കേ, കേറുന്നത് അപ്പോ അതിന്റെതായ ബുദ്ധിമു ക്കെകാണും.
അതറിയാമല്ലോ അങ്ങനഉള്ളവര് അന്തേരം ഒന്നുംകൂട കഷ്ടപ്പെട്ട് പഠിക്കാനും നോക്കണ്ടെ എത്രയും ഒരു ദെവസ ഒരു ദെവസം മുന്നേ ജോലിക്ക് കേറാ ഒരു മാറവ് കൂടി കഴിഞ്ഞാ ഒര് അഞ്ചു ആറ് മാസം മുമ്പ് ജോലി കിട്ടു അറിയാമോ. അതാണ് വ്യത്യാസം.
ആയിരിക്കാം ഇപ്പൊ താ ഇപ്പൊ ഇയാള് പറയുന്ന പോലെ ഈയും മൂന്ന് മണിക്ക് എണിക്കണം ന തില് രണ്ട് മണിക്ക് എണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഇതും അയിൻ്റെ കൂട്ടത്തി ഈ മൂന്ന് മണി, രണ്ട് മണി ജനിക്കണം പറഞ്ഞ അത് ഭയങ്കര ബുദ്ധിമുട്ടേ ഒരു കാര്യണ് ഇപ്പോ എല്ലായിടത്തും
ആഹ് അത് വിട്ടേക്ക് എന്നങ്കി അത് വിട്ടേക്കോ ഒരു സബ്ജക്ട് പഠിക്കാൻ നമുക്ക് സമയം ഇല്ലെങ്കിൽ നമ്മൾ അതിനവേണ്ടി സ്പെ സമയം കണ്ടെത്തുകയാണ് വേണ്ടത്
അല്ല ഈ കല്ല് പണിക്കാരൻ പോയി ചെയ്തുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് പണിക്കാരന്റെ ചിലപ്പം മേശ്ശിരി അത് അറിയാവുന്ന വ്യക്തിയായിരിക്കും അപ്പം പുള്ളിക്കാരൻ ഈ പഠിക്കാനുള്ള സമയം പുള്ളിക്ക് കൊടുക്കയും അ അതിന്ന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ ഞ്ഞത് കൊടുക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഇപ്പോൾ താങ്കളുടെ കൂടെ ഇരിക്കുന്ന ഒരു വക്തിക്ക് ഇപ്പ അങ്ങന ആയിരിക്കണം എന്നു നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ
ഞാൻ ഒരു കാര്യം പറട്ടെ ഒരാൾക്ക് പറ്റില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആഹ് പ ന്ന് പറയാ ഒരുപാട് കാരണങ്ങളായിട്ട് പുറേക്കാണ് പക്ഷെ പറ്റുമന്ന് വിചാരി കഴിഞ്ഞാൽ അതിന്റെ കൈ എവിട നിങ്കും വേറെ സമം കണ്ടെത്തും മനസിലായ അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മക്ക് തിരിച്ചു നെഗറ്റീവ് പറയാ നെഗറ്റീവേ കാണത്തുള്ളൂ എനിക്കത് കൂടുതലൊന്നും സംസാരിക്കാനില്ല
പിന്ന അല്ല ഇയാൾ പറഞ്ഞരുന്നല്ലോ മറ്റേ ഇപ്പോ അങ്ങനൊണെങ്കി ഇയാൾ അത് ഒഴിവാക്കുകാണ്ല്ലത് അപ്പൊ ഇയാൾ അങ്ങനെ ഒഴിവാകരുത് അപ്പൊ ഇയാള് അതിനെക്കാട്ടും മുന്നില് മേഡിസിം മാർക്ക മേടിക്കാൻ ശ്രമിച്ച് വിജയിക്കാൻ ശ്രമിക്കുക ഇപ്പൊ ഇന്ന് ത ഇന്ന് ഇയാൾക്ക് പരീക്ഷ ഉണ്ടായിരുന്നോ
പില്ലർരുന്നു
ആല്ല ഇവിടെ പി എസ് സി ഫയർഫോഴ്സിന്റെ എങ്ങാണ്ട് പരീക്ഷ ഉണ്ടായിരുന്നന്നും പറയ്ന്ന കേട്ട്
അയ് ഞാൻ കൊടുത്തില്ലായിരുന്നു
അതെന്താ കൊടുക്കായിരുന്നത്
കൺഫർമേഷൻ വന്നു കണ്ടില്ല
അത് ശരി
അല്ലങ്കല് എനിക്ക് താല്പര്യത്തോടി വൈക്കൻസിയേ ഉള്ള
അതാ ഒരു വേക്കൻസിൽ ഇയാക്ക് കിട്ടിക്കൂടാ ന്നുണ്ടോ
എനിക്ക് ഫയർഫോഴ്സ് ഇഷ്ടമല്ല
ഇത്രയും കാഠിന്യമായിട്ട് പഠിക്കുന്നൊ ഒരു വ്യക്തിയല്ലേ ഇയാള് അപ്പൊ ഇയാൾക്ക്ത് കിട്ടത്തില്ലേ കിട്ടായിരിക്കാന് എന്താ മാർഗ്ഗം ഇതെല്ലാം കിട്ടാരിക്കാതത്ത് കിട്ടും
കട്ടുമെന്ന് എനിക്കറിയ അതുകൊണ്ടാണമ്പേ ആരെങ്കിലും ആഹ് ചോലി കിട്ടിക്കോട്ടെ
അതെ അങ്ങനെ ഇപ്പൊ നമ്മള് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോ ഇനി വരാൻ പോുന്ന പരീക്ഷയ്ക്ക് അത് എത്രയോ പേര് എഴുതുന്നുണ്ട് അപ അവർക്ക് കിട്ടിക്കോട്ട നമ്മൾ വിചാരിക്കും നമ്മക്ക് നമ്മ കാര്യം നോക്കണ്ടായോ
ആഹ് എനിക്കിപ്പ എനിക്ക് ഇനി പ്രതീക്ഷ മതി എനിക്ക് വേറെ കോയിസ് വേണ്ട
അതെന്താ ഫയർഫോഴ്സും നല്ല ജോലിയല്ലേ ഫയർഫോഴ്സിന് മേടിക്കാൻ നോക്കണം ഫയർഫോഴ്സ്ന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം തീ അണക്ക ജോലിയാന്നോപ്പോ ഓഫീസിലുള്ള ജോലിയല്ലേ ചെലര് ചിലരുണ്ട് അങ്ങനെ രാപ്പ് രാപ്പകൽ കിടന്ന് പഠിചേച്ച് മുപ്പത് മാർക്ക് കൂടാതെ മേടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ആ ഗണത്തിലെങ്ങും പെടരുത്
ആഹ് ഞാൻ കട്ട് കട്ട് ചെയ്യുവണെ ശരിയന്ന
അല്ല ഇപ്പൊ കട്ട് ചെയ്യരുത്
മുപ്പത് മാർക്ക്‌ മേടിക്കുന്ന കാര്യം എന്തുവാ പറഞ്ഞെ
ആഹ് അല്ല മുപ്പത് മാർക്ക് മേടിക്കുന്ന എന്നെ പോലുള്ള വ്യക്തികളെപ്പോലെ ആവരുതെന്ന് പറഞ്ഞതാ
ഉ ക്കെ ക്കെ ക്കെ
ഉം പിന്നെ ഫുഡ് കഴിച്ചോ
ആഹ് കഴിച്ചു കഴിച്ചു കഴിച്ച്
ആഹ് ആഹാരക്കെ കഴിച്ച് നല്ല ശരീരമൊക്കെ നല്ലവണം നോക്കി പുഷ്ടിപ്പെടുത്തണം കേട്ടോ
അതെന്തിനാ
നമ്മുടെ ജീവിതത്തില് ശരീര നമ്മുടെ ഒരു ശരീരം നിലനിന്നെങ്കിലേ ഇതാവത്തുള്ളൂ
പിന്നീടുള്ള കാലങ്ങളിലും നമുക്ക് മുന്നോട്ട് പോണെങ്കി ആഹ് ശരീരം അതുപോലെ നിലനിൽക്കേണ്ടെ
ആഹ് ആഹ്
നമ്മുടെ വയറ് നറച്ച് ആഹാരം കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങ് കേട്ട
ആയിക്കോട്ടെ
മം മ്മ് ശരി